ഹലോ കേൾക്കുന്നുണ്ടോ ആ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ് -
ഇല്ല ഹലോ ആ ആ ആഹ ഇപ്പ കേൾക്ക്ണ്ട്.
ആ എന്തുണ്ട് വിശേഷം?
നല്ലത് അവിടുത്തോ?
ആ ഇവിടെ നല്ല വിശേഷം മഴയാണ്.
ആ ഇവടീം മഴേണ്. ഫുഡ്ഒക്കെ കഴിച്ചോ?
ആഹ ആഹ ഫുഡൊക്കെ കഴിച്ചു. മ്മ് കഴിച്ചോ?
ആഹ കഴിച്ചു. ഞങ്ങക്ക് കല്യാണണ്ട്. അപ്പൊ കല്യാണത്തിലാ - കല്യാണത്തിന് പോയതാണോ? ആ
ബിരിയാണി ആയിരുന്നോ അതോ ഓ
ആ ആ ഇങ്ങക്കെന്തേനി?
ആഹ നമ്മള് ഇമ് മഴയായി - ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്ക്ന്ന്. വെളിയിലോട്ടൊന്നും എറങ്ങാൻ വയ്യ. അത്രേം ബുദ്ധിമുട്ടും. മഴ ന്ന് ഞങ്ങൾക്ക് മഴ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാല് വശവും തോടൊക്കെ ഉണ്ട് അങ്ങനെ
ആ ആ മക്കളൊക്കെ സ്കൂള് പോയില്ലേ?
പിന്നെ രണ്ടു പേര്.
ഏ
മഴ ആയിക്കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ റോഡിലോട്ട് എറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടാ ഉ
ഉം
പിന്നെ ന്താ?
ഒറങ്ങോ ഉച്ചക്കൊറങ്ങോ?
ഇല്ല. അങ്ങനെ ഒറക്ക- ഒറങ്ങത്തെ ഒന്നുല്ല ജസ്റ്റ് എന്തെലും നമുക്ക് ക്ഷീണംഎങ്ങാനും ഉണ്ടേ ഒരു പത്ത് മിനിറ്റ് കിടക്കും അത്രേ ഒള്ളൂ.
ആഹ ഇങ്ങളൊറ്റ പേരേല? ഒറ്റ വീട്ടിലാണോ വച്ചാ സ്വന്തത്തെ വീട്ടില
ആ സ്വന്തം ആ സ്വന്തം വീടാ സ്വന്തം വീടാ. എനിക്കങ്ങനെ പെട്ടന്നങ് കേട്ടപ്പോ മന - ലായില്ലതാ ചോദിച്ചത്. ഏ
ഹസ്ബൻന്റ് വടല്ല
ഉണ്ട്ണ്ട് ഹസ്ബൻഡും ഉണ്ട് ഉണ്ട് മക്കളും ഹസ്ബൻറും അമ്മയൊക്കെ ഉണ്ട്
ഏ അഛനില്ലാ?
അഇല്ല ഇല്ല
ആ ശരി
ഉം പിന്നെ അവിടെ മക്കളൊക്കെ പഠിക്കുന്നതാണോ
ആ ഒരാള് പഠിക്ക്ണ്. രണ്ടാള് ചെറിയ രണ്ടാൾ പിന്നെ ചെറിയ ആളാ. ചെറ് മൂത്തത് അംഗൻവാടി പോവും. ചെറുതിന് രണ്ട് മസായിട്ടൊള്ളൂ.
ആണോ അത്രയും, ഓ എന്നിട്ടപ്പം അപ്പം ബിസി ആണല്ലോ! അത്ര കുഞ്ഞു കൊച്ചായിരുന്ന സമയത്ത് അവരുടെ- അവര് ഉറങ്ങുന്ന സമയത്തും അതനുസരിച്ചല്ലെ മാനേജ് ചെയ്യാൻ പറ്റു കാര്യങ്ങള്
ആ ആ അത്രേള്ളൂ അത്രയേ ഉള്ളു
ആ വഴക്കൊന്നും ഇല്ലാതെ കിടന്നൊള്ളോ? കരച്ചിലൊന്നും ഇല്ലേ? കൊഴപ്പല്ല. ആ പിന്നെ ആനെ പിന്നെ വേറെന്തൊക്കെ ഉണ്ട് വിശേഷം കുഞ്ഞു കൊ- ഇച്ചായൻ പിന്നെ അങ്ങോട്ട് പോക്കൊന്നും ഇല്ലല്ലോ അല്ലെ?
മൂപ്പരിവടെ നാട്ടിലില്ല്യ
ആണോ വെളിൽ ആണല്ലേ
പിന്നെ അങ്ങ് പോയി നക്കാത്തന്ത് ഹലോ കേക്കുന്നില്ലേ ഹലോ പോയോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ല ഹലോ ഹലോ ഹലോ ഹലോ